ആഹ്
എടി കേക്കണ്ടാ ആഹ് കേൾിക്കണ്ട് കേ കേൾക്കണ്ട് കേൾക്കണ്ട്
പിന്നെ അതെ ഞങ്ങടെ താഴെ താഴത്തെക്കൂറില് വെള്ളുണ്ടാ വെള്ളം വരുന്നുണ്ടാ എ
താഴ്ത്തെ ഫ്ലോറില് എടക്ക് ഗ്രീൻ ലൈറ്റും എടക്ക് ബ്ലൂ ലൈറ്റ്
എടി ഇപ്പ ഇടി മേലെ ഞങ്ങളടെ മേലെ ഞങ്ങളടെ മേല ഫ്ലോറില്ലേ എടി മേലത്ത് ഫ്ലോറില് വന്നിട്ട് വെള്ളം വരുന്നെ ല്ല്യ ഇവിടെ ഗ്രീൻ ലൈറ്റാ കത്തിട്ടണ്ട് നിങ്ങുടെ അവിടെ വെള്ളം വരുന്നുണ്ടോന്ന് നോക്ക കോ
ഞങ്ങള അവിടുത്തെ ഞാന് ഞാനിപ്പോ വാശ് റൂമിൽ പോയിട്ട് വന്നതാ അപ്പം വാശ്റൂമിൽ പോയി വന്നപ്പോ നേക്ക്യപ്പോ ഏ കൊറച്ച് വെള്ളം വരുന്നുണ്ട് ഗ്രീൻ ലൈറ്റും ബ്ലൂ ലൈറ്റും മാറി മാറി കത്തിണ്ട് പക്ഷെ ആ വെള്ളം ഫുള്ള് പ്യൂരിഫൈ ആണോ എന്നുള്ളത് സംശയം എനിക്ക് തോന്നണ് തേർഡ് ഫ്ലോറില് നല്ലോമ് വെള്ളൊണ്ടന്ന് തോന്ന ആ ഞാൻ ഞാൻ ഇന്നും ഫുഡ് കഴിച്ചില്ലടി ഞാനിന്ന് ഇവിടത്തെ ഫുഡ് കഴിച്ചില്ലാ ഓർഡർ ചെയ്തു
ഓക്കെ ഓക്കെ ആ പിന്നെയെ ഫീസൊന്നുമില്ല എന്താണ് അതിന്റെ പേര് നാളെയെ ഫാർമക്കോളജിൽ എക്സാം ഉണ്ടട്ടാ ഏ അപ്പൊ സാറിന്ന് നീയിന്ന് നി നീയിന്ന് വന്നില്ലല്ലോ ആ ഇല്ലല്ലോ നീ നാട്ടിലായിരുന്നല്ലേ
ഇന്നെന്തൊക്കെയെടുത്തെ നമ്മുക്ക് പാത്തോളജി ക്ലാസ് എടുത്ത
ആടി നിങ്ങക്കിന്ന് പാത്തോളജി പാത്തോ പാത്തോളജി ക്ലാസ് ഉണ്ടായിരുന്നു ഫാർമക്കോളജി ക്ലാസ് ഉണ്ടായിരുന്നു പാ പാത്തോളജി ക്ലാസ് വന്നിട്ട് അത് അതെന്തൊ ക്കയോട്ട്ങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നു പാത്തോളജി മാമ് വന്നിട്ട് ങ്ങനെ ഉം കൊറെ ഇങ്ങനെന്തൊക്കെയോ മാമ് മാമിങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ നിർത്തണില്ല മാമ് മാമ് കൊറെ എന്തൊക്കെയോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പറയുന്നെ ഞാനവിടെയിരുന്നിട്ട് ക കണ്ടാട്ടാ എന്താന്ന് ക്ലിയറായിട്ട് എനിക്ക് ക്കറില്ലാ മാമിൻ്റെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ ഏ ഇല്ലടി ഞാൻ റൂമി ഞാൻ നിങ്ങളടെ ക്ലാസ്സിൻ്റെ പൊറത്താരുന്നു
ആണോ അപ്പൊ എത്ര എത്ര മണിക്കൂറുണ്ടായിരുന്നു ക്ലാസ്
ക്ലാസ് രാവിലെ പത്ത് പതിനൊന്നര റ്റൂ പന്ത്രണ്ടര വരെ ഇണ്ടാരുന്നുള്ളൂ പക്ഷെ മാമ് എന്തൊക്യോ എടുത്തു കൊടുക്കാഒണ്ട് ഇങ്ങനെ കൊ കൊറെ പോ മറ്റേ പിള്ളേര് വച്ചിട്ടില്ലേ അവരെക്കൊണ്ടൊക്കെ ബോർഡിലൊക്കിങ്ങനെ കൊറേ എഴുതിപ്പിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ടാരുന്നു ഞാനിവിടെ നിന്ന് നോക്കുബം അങ്ങനെ കണ്ടി ണ്ടാരുന്നു കൊറെ കൊറെ
ഏ കൊറെ ക്ലാസ് എടുത്തിട്ടുണ്ടാവൂല്ലേ ആണോ
ഫാമ കോളേജ് ബുധനാഴ്ച നിങ്ങക്ക് ഫാമ ഫാർമ കോളേജ് എക്സാം ആന്ന് പറയണ്ടാരുന്നോ
ഫാർമക്കോളജി എന്തൊക്കെ ടോപിക്സാ ഒള്ളേന്ന് അറയോ
ഇണ്ടാരുന്നു നിങ്ങക്ക് ക്ലാസ്സ് എടുത്തു കഴിഞ്ഞിട്ടില്ലേ ഫാമ കോളേജിൽ വന്നിട്ട് ഹൈപ്പറൻസി ഡ്രൈവി നമക്കെന്താന്നും അങ്ങനെയുള്ള ഡ്രഗ്ഗിന്റെ പേരുകളൊക്കെ പഠിക്കാനുണ്ടായിരുന്നില്ലേ അതിലെ
ഞാൻ മറന്ന് എന്താടി ആ എക്സാമ്പിൾസ് ഞാൻ മറന്ന് പറഞ്ഞരോ ഏ രണ്ട് ഡ്രഗ്ഗ് ഏതായിരുന്ന് ആ ഡ്രഗ്ഗ് ഞാൻ മറന്നെടി
ആന്റി ഹൈപ്പേർസ് ഹൈപ്പോടെൻസിവ് ഡ്രഗും പിന്നെ ആന്റി പ്ലേ ഈ രണ്ട് ഡ്രഗ്ഗും വന്നിട്ട് ശനിയാ ശനിയാഴ്ച്ച അല്ല മറ്റന്നാ ബുധനാഴ്ച്ച എക്സാ മാണ് ഏ അത് അപ്പ അത് പഠിച്ചിട്ട് വരാനും പറഞ്ഞു എക്സാം എന്ന് പറയുന്നത് ഒരു ഒരാളിനെ ആ ഒരാളെ ഒരു അല്ല ഒരു ബെഞ്ചില് ഒരാളിനെ ഇരുത്തിട്ടാണ് എക്സാം എഴുതിപ്പിക്കുള്ളുന്ന് പറയുണ്ടായിരുന്നു
ആ അതല്ലെടി ഏ ആ അതിലെ അൽതോസ്റ്റിറോൺ ആോണിസ്റ്റ് അതെന്തായിരുന്നു എണ്ട കോണിസ്റ്റ്. ആൽഡോസ്റ്ററോണ് ഒരു ടോപ്പിക്കല്ലേ ആൽഡോസ്.
ആ ആത് ആ അങ്ങനെരു ഉണ്ട്. മറ്റേ എന്ത അങ്ങനെന്തതിനും യൂസ് ചെയ്യുന്ന സംഭവാണ് അതെന്താണന്ന് എനിക്കറിയില്ല ക്ലിയറായിട്ട്..
ആഹ
ആ അത് മറ്റതില് വരുന്നരു തന്നെയാണ്. ണിസം ഓഫ് ആക്ഷനും സൈഡ് എഫക്ട്സും.. അളസ്
പഠിക്കാനുണ്ട് സിംറ്റംസ് സൈഡ് എഫക്ട്.. പക്ഷെ മെക്കാനിസമോ ഫാക്ടറി സംഭങ്ങളോ പഠിക്കാൻണ്ടാട്ടാ.. ആ പിന്നെ ഓരോരുത്തരന ഓരോ ബെഞ്ചില ഇരുത്തിട്ടാണ് എക്സാം എഴുതി. ന്ന് പറഞ്ഞു കോപ്പി അടിക്കാന്ന് പറഞ്ഞിട്ട് വര ഉണ്ടാന്നു പറഞ്ഞു. എല്ലാവരോടും പറയാൻ പറഞ്ഞു ആപ്സെന്റ് അവരോൊക്കെ പറയാൻ പറഞ്ഞു.
ആന്റി ഹൈപർ വൻസി ഡ്രഗ് മാത്രേള്ളൂ..
ആന്റി ഹൈപ്പട്ടൻസിവ് ഡ്രഗും ആന്റി പ പ്ലേറ്റ് ലഡ്ഡ്രഗും അങ്ങനെ രണ്ടു ഡ്രഗാ ആണ്. പറഞ്ഞത് അതില് രണ്ട് ഡ്രഗിന്റെയും. ക്ലാസിഫിക്കേഷൻ മെക്കാനിസം ഓഫ് ആക്ഷൻ. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓരോ ടഗ ഉണ്ടാാവുമല്ലോ പിന്നെ അതിന്റെ എക്സാമ്പിൾ പഠിക്ക.. പിന്നെ ക്ലാസിഫേഷൻ ഓഫ് ഡ്രഗ്ന്ന്റെഒരു ക്ലാസിഫ ഒരു ക്ലാസിഫേഷ ഡയറക്ടിക്സ്ആണെന്നെ ആണെങ്കിൽ. അതിന് പിന്നെ എല്ലാം പഠിക്കണം മെക്കാനി് മെക്കാനിസ് പ്രമാക്ഷണം അതും. എല്ലാം അങ്ങനെ ശിക്കണം
മനസിലായി. ആടിമനസ്സിലായി പിന്നല്ലേ വേറെ കുറച്ച് ഡഗകെ പേര് പറഞ്ഞു തന്ന. മറന്നടിഈ ആ മറ്റേ അലർജിക്ക് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്. അലർജി ക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു അല്ലെ അതിന്റെ പേരെന്ത..
ആ് അലർജിക്ക് യൂസ് ചെയ്യുന്നതിന്റെ അതിന്റെൊക്കെ പേര് മാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കൊറെ. അന്ന് അന്ന് കൊറെേ പറഞ്ഞു തന്നില്ലേ ഓർമ്മയില്ലേ ആരൊന്നും..
അനപ്പോ ഓർമ്മല്ല എനിക്ക്ഓർമ്മല്ലടി. എനിക്ക് ഓർമ്മല്ല അ എനിക്ക് ഓർമ്മല്ലേ. ഞാൻ ധരിച്ച എനിക്ക് ഓർമ്മളകുന്നു നീ പഠിച്ചനാവുന്നു എനിക്ക് ഓർമ്മല്ല അത്. ഉ ഏ നിനക്ക് ഓർമല്ല. ഹലോ കേക്കണ്ല്ലേ. ഹലോ വടിയ റേഞ്ചിൽ എന്തോ ഇഷു. ഹലോ ഏ എടികേൾക്കണില്ലേ. ഹലോ എടികേക്കുണില്ലേ. കോള് കട്ട ആായിട്ടില്ലല്ലോ. ഹലോ ള